എന്ണ്ടോ
ഹലോ
കേക്കണില്ലേ
ആ ഇണ്ട് കേൾക്കുണ് ണ്ട് പറയ് എന്തൊക്കെയ വിശേഷങ്ങള്
എന്തു വിശേഷം അങ്ങനെ പോണ്
ആഹ്
എവിടെയാണ് സ്ഥലം എവിടെ
ഞാന് മലപ്പുറത്ത് പെരുന്തൽമണ്ണാന്ന് പറേം
ആ ഒ വല്യ ദൂരൊന്നു ഇല്ല ഞാ ഞാൻ മലപ്പുറത്ത് കാടിയകാവെന്ന് പറയും.
ആ കേട്ട് ട്ടണ്ട് കേട്ട്ട്ട്ണ്ട്.
ആ എന്ന ശരി എന്തേലും വർക്ക് എന്തേലും ചെയ്യണണ്ടോ? അതോ വീട്ടിൽ തന്നെ
ഇല്ല ഇല്ല ഹൗസ് വൈഫ് തന്നെയാണ്. ഇങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ?
ഞാൻ അക്കൗണ്ടിങ്ങ് പഠിക്കണ്ട്.
ആ കുട്ടികളൊക്കെ ഉണ്ടോ?
ആ രണ്ടാളുണ്ട്.
ആ
അവിടെ എത്ര ആളാ ഇള്ളേ?
എനിക്ക് രണ്ടുമക്കളുണ്ട്.
ആ.
എത്രയാ മക്കള് സ്കൂളില് പോണ കുട്ടികളാ?
ആ എന്റെ വലിയ അവൻ യു. കെ. ജിയിലാണ്. ചെറുത് പിന്നെ മൂന്ന് വയസായിട്ടുള്ളു ബാലവാടി പോണ്.
ആ ഇന്റെ ചെറുതും മൂന്ന് വയസ് തന്നെയാണ്.
ആ അത്ശരി.
വലുത് ഒന്നാം ക്ലാസിലും.
ആ ആ അപ്പൊ വല്യ മാറ്റന്നുല്ല.
ഇല്ല ഇല്ല വല്യ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല.
ആ ഇ ഈ നേരത്ത് കെട
ആ ഞാന് കിടക്കാറുണ്ട്. ഇന്ന് കൊറച്ച് വൈകി. ഹലോ
കിടക്കാനായോന്ന് ചോയിക്ക?
ആ ഞാൻ കിടക്കലില്ല. ഇന്ന്കൊറച്ച് ലേറ്റായിന്ന് പറയാ
ആ ശരി.
രാവിലെ ഇനി. ആഹ് ഭക്ഷണം കഴിച്ചു. ഇനിയിപ്പ രാവിലെ സ്കൂള് പറഞ്ഞയക്കാനൊക്കെ നേരത്തെ എണീക്കണ്ടതല്ലേ. അപ്പൊ നേരത്തെ കിടക്കും.
ആ അഹ്ശരി ഹസ്ബൻറ് ഇവിടെ ഉണ്ടോ?
ഇല്ല ല്ല നാട്ടിലില്ല. ആള് പുറത്താണ്. ഇങ്ങളെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞോ?
ഉം കെടന്നു.
ആഹ്
ഇവടിം കിടക്കണെങ്കിൽ പന്ത്രണ്ട് മണിയൊക്കെ ആവും എല്ലാരും.
ആഹ്
ഫുഡൊക്കെ നേരത്തെ കഴിക്കും. എല്ലാരും പിന്നെ ഫോണും കാര്യങ്ങളൊക്കെ ആയതൊണ്ടെ എല്ലാരും ഉണ്ടാവും.
ആ അ ഇപ്പം കുട്ടികളും ഞമ്മളൊക്കെ ഒരേപോല തന്നെയല്ലേ ഫോണിന്റെ കാര്യ
എല്ലാരും ഒരേ മാതിരി തന്നെ. നമുക്ക് പിന്നെ നെറ്റ് തീരാതെ കിടന്ന് ഉറങ്ങിയാലുള്ള വെഷ്മം. ഓര്ക്ക് പിന്നെ ഉറക്കല്ലാത്തതിന്റെ ഇത്.
അതന്നെയാണ്. കുട്ടികളായാലും ഞമ്മളായാലും ഇപ്പം എത്തിരി ഏഹ് അതേ ഉള്ളു രണ്ടുമക്കളും കണക്ക.
ആ ഇവടിം അങ്ങനെ തന്നെ ഒന്ന് ഒന്നിന് മെച്ചാ.
ഉം. വീട്ടിലാളെണ്ണംഫോൺ വേണം. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യല്ല.
ആഹ്
വല്യ മോന് ഓന് സ്വന്തായിട്ട് ഒരു ഫോണുണ്ട്. ഇപ്പ തന്നെ ഒന്നാം ക്ലാസ്സി
അഹ് ശരി ഇവിടെയും ആള് ഏട്ടൻ ഗൾഫിലാണ്.. ഓർഡറ് ചെയ്ത് വെച്ചിരിക്കയ വരുമ്പഴത്തേക്കും കൊണ്ടരാൻ പറഞ്ഞ്.
ഉം. അത് പിന്നെ കൊടുത്തേ വേണ്ട അവൻ വേറൊന്നുംആവശ്യല്ലാറിം. ഗെയിം കളിക്കാൻ ഇതിനൊക്കെ ഒരു ഫോൺ മതി വേറെന്നും വേണ്ട.
ആഹ്
അത് ന്നിട്ട്പ്പൊ സ്വന്തയിട്ട് അതിന്റെ സ്ക്രീൻ ഗാർഡ് ഒക്കെ ഒന്ന് പറിച്ച് ശരിയാക്യതാണ് ഡിസ്പ്ലേ പോ യി കിടക്കാണ്
ആ അഹ് ശരി
അപ്പൊ പിന്നെ ഇന്റെ ഫോൺ ഇങ്ങനല്ലെ ആ മ് പതിനൊന്ന് വർഷം
പ്പ ഏജ്ണ്ടോ? അന്റെ മൂത്താളാ
ത്താറ് വയസ്സ്
സെയിമാണല്ലോ ഇന്ന് പത്താം ക്ലാസ്സിന്നേ കല്യാണം കഴിച്ചോ
ഉം ഞാൻ പത്താം ക്ലാസിന്നേ കെട്ടി പത്താം ക്ലാസ് തന്നെ കെട്ടി പ്ലസ് വൺ പ്ലസ് ടു പിന്നെ ബ് ട വന്നിട്ട് ചെയ്തു അതൊക്കെക്കഴിഞ്ഞിട്ട് പിന്നെ ഡി ആർ ടി മൗലനയിൽ ഡി ആർ ടി ചെയ്തു.
ഏ കാര്യത്തിലാണോ. അയ് ശരി.
അതാണ് റിയൽ ലൈഫ്.
ഇപ്പ എങ്ങനെ പോണു ഒക്ക വളരെ പെട്ടെന്നായി തോന്നുന്നു.
ഏയ് അങ്ങനെന്നൊല്ല എനിക്ക്.
ഏയ് അങ്ങനെ അങ്ങനെന്നുല്ല ഇപ്പത്തെ പെൺകുട്ടികളെ കാണുമ്പോ ചെറിയൊരു കുശ്ബ് ല്ലെ. ആ അതെല്ലാർക്കുള്ളതാ ആഹാ
ഒന്നാമത് ഓല്ക്കൊക്ക തൊറന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എന്തെലും റിലേഷൻഷിപ്പ് ഇണ്ടെങ്കി വീട്ടില് തൊറന്ന് പറയള്ള സ്വാ സ്വാതന്ത്ര്യം അത് അംഗീകരിച്ചെടുക്കന്ന പെരൻസിന്റെ മൈൻഡ് സെറ്റ് അതൊ കാണുമ്പോ എനിക്ക് സങ്കടണ്ട്.
പെരൻറ്സ് ന്നൊക്ക പറയണ നമ്മള്ളേക്ക പോലുള്ളോരല്ലേ പണ്ടുള്ളതൊക്ക പറഞ്ഞെ ഴിഞ്ഞാല് പറയണ്ട ആവശ്യണ്ടാവില്ല അപ്പത്തേക്ക് എവിടന്നൊക്കെ അടി വരന്നറിയില്ല.
ആ പിന്നെ ഞമ്മളക്ക വിധി ഇങ്ങനെ അത് വിചാരിച്ച് സമാധാനപ്പെടും.
വേറെ പ്രശ്നൊന്നുല്ല്യ അതെ ഇനിയിപ്പ അതെ സാ ആ അതിന്റെ താണ് ക്കു വെച്ച് കൊട്ക്കേ നിവൃത്തിയുള്ളു.
അതന്നെ ഞാൻ എടക്ക് ഇങ്ങനെ വിളിക്കുമ്പോ പറയും ഇതൊന്നും ഇല്ലേയിരുന്നെങ്കി ഇപ്പൊ എന്തൊരുസുഖായിരുന്നു ആളും പറയും ഞാനും പറയൂട്ടോ ഇപ് ഇപ്പോളും സിംഗിളായി നടന്നേർന്നെങ്കി എന്തൊരു സുഖായിരുന്നു റയും
കല്യാണം കഴിഞ്ഞാലും പ്രശ്നൊന്നല്ല കുട്യാളായ് കഴിഞ്ഞാ പിന്നമ്മക്ക് ബാധ്യതകള് കൂടിലെ അപ്പൊ പിന്നെ ഓര്ക്കും സമയല്ലാ നമ്മു ക്കും സമയല്ല അതുവരെ ഞമ്മളൊര്ക്ക് ഭയങ്കര എന്തോ ആയിര്ന്നു ഇപ്പൊ പിന്നെ ഒന്നുല്ല മക്കള കാര്യം കയി
പ്പൊ എല്ലാ അതെന്നെയാണ് മക്കളെ കാര്യം നോക്കണം അവര് വലുതാമ്പത്തേക്ക് എന്തേലും ആക്കണം
അതെ കുട്യാള് ആവോളൊക്കെ തന്നെ ഉള്ളു ജീവിതം അത് കഴിഞ്ഞ പിന്നെ കണക്കാ ങ്ങള് വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷായി ഇല്ല ഇപ്പ രണ്ടു മാസായ്ട്ട്ള്ളു ആഹ് ഇപ്പ രണ്ടു മാസായിട്ട്ള്ളു പോയിട്ട്
ആഹ് ശെരി ദുബായ് ആണ അതൊ ഗൾഫിലാ
സൗദീല്
സൗദീലാല്ലെ
ഉം
ബായാണ് അബുദാബി
ആഹ്
പോയിട്ട് ഒരു വർഷായ്ക്ണ് പോക്കാണ്
ആഹ്
ദുബായ് കാണാൻ വേണ്ടി പോയതാണ് ആഹ് കണ്ട് മതെയ്ക്ണ്പ്പങ്ങ്ട്ട് പോന്നാതീനായ്ക്ക്ണ് പോയ പാടെ യുദ്ധവും കാര്യങ്ങളും ആയതോണ്ടെ
ആഹ് അതെന്നെ ദുബായ്ല്ണ്ട്ൻ്റെ ബ്രദറ്ണ്ട്
അതെ അഹ്
ഉം ബ്രദറും ക കസിൻ ബ്രദേഴ്സൊക്കെണ്ട് ദുബായ്ല്
ആഹ് ആഹ്
ഓലാെക് പിന്നേ അവ്ടെ സെറ്റ്ലായ പോലേണ് എടക്ക് വരും നാട്ട്ല് വെരും എടക്ക്
ആ ഹസ്ബന്റിന്റെ വീട്ട്തന്നെണോ നിക്ക്ണത്
ഓ അവിടെതന്നെയാ
ഞാനെൻ്റെ വീട്ട്ലാ
നമ്മക്ക് ഐനുള്ള ഓപ്ഷൻ ഇല്ല ഇത്വരെ കിട്ടീട്ടില്ല പ്രസവിച്ച്
ആവ് ആ എ ഇങ്ങളീല് ഏ അത് ചുരുക്കാണല്ലോ സാധാരണ ഞങ്ങളീലാണാത് കൂടുതല് കാരണന്താ ചൈഞാ ഞാനിപ്പനിക്ക് ഓഫർകിട്ടിയമാരിയാണ് ദുബായി പോക്കായതോണ്ട് ഇവിടെവന്ന് നിക്കാം അവസരം അല്ലെങ്കിരാറു മാസം ഏഴ് യ് മാസകൂടുമ്പോ ഒരാഴ്ച വന്ന് നിന്നാ നിന്നു അല്ലാതെ വീടത്തൊന്നൂല്ല
ഞാനത്രയും നിന്ന് നിന്ന്ട്ടെന്നെല്ല ഞാൻ ആ കൂടുതലൊക്കെ നിന്നിട്ടുണ്ടാവ തുപോലെ പ്രഗ്നൻ്റ് റസ്റ്റ് അല്ലെങ്കിൽ പ്രസവത്തിേനേ ഷള്ളറസ്റ്റ്അങ്ങനെയൊക്കെ
അതെലേ ദൂരണ്ടോ വീട്ടിക്ക്
ഉം ഇവിടെ അടുത്തന്നെ അതാണ് ഇഞ്ഞെ തീരെ പറഞ്ഞയക്കാത്ത്
അത് ശരി ഏ വ്ടെ അടുത്തന്നേൺലെ
ആ ഇൻ്റെ
എന്നാലും നമുക്ക് രസലേ എത്രട് ആ ഹ്ശരി എത്രടുത്തായാലും നമുക്ക് ഇടക്കൊന്ന് പോയി കണ്ട ത് സമാധാനല്ലേ
ആ അതെൻ എ എന്റെമ്മടക്ക്വ്ടെ വരും കുട്ടേളെ കാണും പോകും ഞാൻ ചെലപ്പൊന്ന് രാവിലെ പോയി വൈകുന്നേരംവരും അപ്പപിന്നെ തീരെ പറഞ്ഞ
ആ നിക്കാനായിട്ടങ്ങനെ വല്ലാതെ പോവാറില്ല
ആത്പ്പോന്നാമദ് സ്കൂള്ലൊക്കായില്ലേ സ്കൂളും മദ്രസ് രണ്ടോട്ത്ത്ന്നും പോവാസുഖാണ് പഷ് മദ്ര ദ്രസ് കൊർച്ച് സീനാണ് അതിനിവിടെത്തന്നെ നിക്കണം
അത് ഞങ്ങളെവ് ഞങ്ങക്ക്വ്ടെ അയൽവാസൃൾ ഫുള്ള് ങ്ങളെ ടീമാണ് അപ്പൊപറയും മദർസ് പൂട്ടികഴിഞ്ഞാല് ഞങ്ങൾക്ക് എവിടേക്കെങ്കിലും പോ പറ്റൊള്ളൂന്ന് സ്കൂള്പൂട്ടീറ്റ് കാര്യല്ലാറിയും
ആ ആ അതാണ് പ്രശ്നം കൂ ളകില്ലെങ്ക് ങ്കിലും പിന്നന്തറ ഇന്ന് കൊറവാന്ന് പെയ്തിട്ടില്ല രാവിലൊന്ന് ചാറി പോയതാ അത് ങ്ങനെ മഴണ്ടപ്പൊ
ഇന്നലെ ഇന്ന് വൈകുന്നേരം നല്ല മഴൈനു ഇന്ന്ന്നാ അതിനനുസരിച്ച് വൈലുആണ്
ആ ഇന്ന്വ്ടെങ്ങൻതന്നെ ഉം
പിന്നെന്നും നോക്ക്ണില്ല പഠിക്കാനും കാര്യങ്ങളൊന്നും നോക്ക്ണില്ലാ
ഞാംപഠിച്ച് കംപ്ലീറ്റാക്കിയ സർട്ടിഫിക്കതാവീട്ടിലിരിക്കല്ലേ അത് ജോലിചെയ്യണ സമയ
വീട്ടന്ന് ജോലിക്ക പിന്നെന്തിന പഠിക്കാൻ പോയത്?
അതെന്റെ ഇഷ്ടത്തിന് പറഞ്ഞയച്ചത് അന്നേ എന്നോട് പറഞ്ഞതാണ് മന ക്കെട്ടിപ്പരുന്നു പഠിക്കണ്ട, ഞാൻ ജോലിക്ക് വിടൂലാന്ന്.
അതെ? ആൾക്ക് ഇഷ്ല്ലാഞ്ഞിട്ടാണോ വീട്ടുകാർക്ക് ഇഷ്ടല്ലാഞ്ഞിട്ടാണോ?
എല്ലാർക്കും തല്പര്യില്ല ഒന്നാമത് ഞാനെടുത്തത് മെഡിക്കൽ കോഴ്സല്ലേ അപ്പോ നൈറ്റും ഷിഫ് റ്റും കാര്യങ്ങളൊക്കെ വരില്ലേ ഉം അപ്പൊ അത് പ്രശ്ന നാണ് പ്പോ സമ്മയിക്കൂല.
വീട്ടിലിരുന്നോ എന്താവശ്യം ഉണ്ടോ പറഞ്ഞോ ഞാൻ ചെയ് ഞാൻ ചെയ്തു തരാവെ എത്ര പൈസ വേണേലും തരാ അയിനൊന്നും എക്ക് യാതൊരു പ്രശ്നോ ഞാൻ എന്ത് ചെയ്താലും തല കുത്തി മറിഞ്ഞാലും ഒന്നും പറയോന്നുവില്ല.
അതെല്ലേ ആ എന്നാലും നമ്മ നമ്മടെതായ ഒരു ജോലിക്ക് പോവ്വാറഞ്ഞാല് അത് സന്തോഷള്ള കാര്യാ
ആ നമുക്കൊരിഷ്ടാണ് നമ്മക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കൊടുക്കാൻ അങ്ങനത്തേനൊക്കെ ഞമ്മള ലുള്ള പൈസ നമ്മൾ എടുക്കുമ്പോ അത് വേറെ രസാണ്.
അല്ല പിന്നെമ്മക്ക് പൈസ എപ്പളും കുത്തിയാ കിട്ടുംന്ന് പറഞ്ഞ ഞ്ഞ ഉറപ്പുള്ളതുകൊണ്ട് പിന്നെ വലിയ അതിക്ക് വലിയ ഇത് ഉണ്ടാവണ്ട.
ന്നെ ഗിഫ്റ്റും കാര്യങ്ങളും ക്കുമ്പോല്ക്കന്നെ ഒരു ഒരു പുച്ഛം പോലെ കരുങ്ങാ ഓല്ടക്കെന്ന് തന്നെ വാങ്ങി ഓല്ക്കന്നെ കൊടുക്വല്ലേ.
ആ ആ അത് ശരിയന്നെ അവർക്ക കൊടുക്കരുത് വേറാർക്കെങ്കിലും കൊടുക്കണ്ടായിരുന്നോ വേറാർക്ക് കൊടുത്താലും പറയ ഞാൻ വാങ്ങിയ തന്ന പറയല അല്ലെങ്കി ഞാന്തന്ന പൈസയല്ലേ എന്നല്ലേ പറയ്യാ.
ആ അത് വിചാരിച്ചിട്ടിങ്ങനെ വെറുതെരിക്കേണ്ട വിചരിച്ചിട്ടിങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഫോണില് ചെയ്യും അത്രേ ഒള്ളൂ. ടൈം പോയി കിട്ട്വല്ലോ.
ആ ഇതിലിങ്ങനെ ഫ്രണ്ടാരെങ്കിലും ഉണ്ടോ ഗ്രൂപ്പില്? നമ്മള ഈ ഗ്രൂപ്പില് ഫ്രണ്ട് ആരെങ്കിലും ഉണ്ടോന്ന്?
ഫ്രണ്ടെന്ന്വച്ചാല് ഇന്റെ മൂത്തേച്ചീടെ ഉണ്ട്. മൂപ്പത്യാരാണ് ഇന്നെ കൂടുതലു ഇതില് കുടുക്കിയത്.
അ ശരി ഇതിപ്പോ ഫസ്റ്റ് കോളൊന്ന്വല്ലല്ലോ?
അല്ലല്ല എനിക്ക് ടാസ്കൊക്കെ ഏകദേശം തീരാനായി തുടങ്ങുന്നു പക്ഷെ തീർന്നിട്ടില്ല ഇനി തീർക്കാനുണ്ട് അഞ്ചാറ് കോളോക്കടെ
ആ അത് ശരി ഞാനൊക്കെ ഫസ്റ്റ് തൊടക്കാ. എവിടെ തൊടക്കാണ്.
പിന്നെന്നിട്ട് വേറെന്തൊക്കെയാ?
എന്ത അങ്ങനെ പോണ് അവിടെ ഇന്ന് ഉപ്പേക്കൊണ്ടോ?
അവിടെ ഉമ്മണ്ട് ഉപ്പല്ല ഉപ്പ മരിച്ചിട്ടിപ്പ നാലു വർഷാവണ്.
ആ ശരി പ്രായായ ആൾക്കാരാ?
ആ
പ്രായായ ആൾക്കാരാണോന്ന്?
അത്യാവശ്യം വയസ്സുണ്ട് ഉമ്മ അറുപത്തൊന്ന് വയസ് കഴിഞ്ഞു ഉപ്പ എമ്പതു വയസൊക്കായിരുന്നു.
ആ എനിക്ക് അവിടെ അത് തന്നെയാണ് അമ്മണ്ട് അച്ഛല്ല അച്ഛൻ മരിച്ചിപ്പോ പത്താമത്തെ വർഷാണ്. ഉം
ആ
പിന്നെ വേറെ കോ അപ്പൊ പത്ത് കഴിഞ്ഞോ കല്യാ മാരേജ ആയി അപ്പൊ പ്രശ്ന ല്ല ആരും അറിഞ്ഞൊന്നുംല്ല കല്യാണം അതിക്കൊരു അത്ഭുതായി കല്യാണ ആയിട്ടല്ല രാത്രിൽ ഇങ്ങനെ ഒരു വീട്ടിൽന്ന് ഒരു വീ ട്ടിക്ക് പോവാ അങ്ങനെയന്നോ അ ശരി ലവ് മാരേജ് ആയിനോ അതോ അറേഞ്ച് ചെയ്തോ
അറെയ്ഞ്ചന്നെ ലൗ